ആഹ് കേൾക്കിലെ. ഹലോ
ഹലോ കേക്
കേക്കണില്ലേ.
ആഹ് ഇപ്പം കേക്കണ്ട്.
കേക്കണില്ലേ
ആ ഉണ്ട്ണ്ട്ണ്ട് അ കേക്കണ്ട്. എന്ത ഫുടൊക്കെ കയ്ച്ചോ.
മഴ പെയ്യണ്ട്‌.
ഹലോ ആഹ് പറയ്
എന്ത് പരിപാടി.
ഹലോ ഞാൻന്താ അങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ കോൾ ചെയ്തിരിക്കാ. ഹലോ കേക്കല്യാ.
ആഹ് ഏഹ് ഇത് കാണിക്കണ്ട്.
ആ ആ. ഫുഡോക്കെ കഴിഞ്ഞൊ
ഇല്ലില്ല അവിടെ കയിച്ച.
വൈകുന്നേരം വരെ നല്ല ഇല്ല കയിച്ചീല്യ.
ആ എന്താ ഇന്ന് സ്പെഷ്യല്.
സ്പെഷ്യലൊന്നുല്ല ചോറും കറിം മീൻ പൊരിചോക്കെ തന്നെയുള്ളൂ.
എന്താന്ന് മീന്.
മീൻ മത്തിണ്ട് ഐലണ്ട്.
ആ കറിവെക്കെ ചെയ്തലേ അതോ പൊ രിക്ക ചെയ്തെ.
രണ്ടും കറിവെക്കണം പൊരിചും ചെയ്തണ്.
ആ ആ അയല കറി വെച്ചാ ടേസ്റ്റ് ആണല്ലേ ആല്ലേ.
ആ ആഹ്.
ഇല്ല ഇല്ല ടൈമാവുന്നേ ടൈമാവന്നെ കൊറചേരാം
ശെരി ആ
അവിടെ എത്ര മണിയെക്കാവും കയിക്കാൻ.
ങ്ങളത് കഴ്യാനായത് ഇവിടെ ഇക്കാക്ക വരുന്നേനു അനുസരിച്ചാണ്. ഉം.
ഏ.
ഇക്കാക്ക വരുന്നേന് അനുസരിചേ. നേരം വയ്കും ചെലപ്പോ നേർത്തെ കയിക്കും.
അങ്ങനല്ലേ വൈകുന്നേരം എന്താ ചായുടിച്ച.
ചായ കുടിക്കും കടി ഇണ്ടാക്കീട്ടെ.
ന്താ കടി ഇണ്ടാക്ക്യേ ഏഹ്
ചായക്ക് എന്തെങ്കിലും ചപ്പാത്തിയൊ അങ്ങനെ എന്തേലും ഉണ്ടാക്കേം ചെയ
ആ ആരൊക്കെ ഇണ്ട്
ഞാന് നാല് മക്കളും പിന്ന ഉമ്മണ്ട്. ആ വീട്ടിലാരൊക്കെയുള്ളേ ഹലോ
ആ മക്കൊക്കെ എത്രി എടാ പഠിക്കണ്
മൂത്താള് ഡിഗ്രി ഫസ്റ്റിയറാ രണ്ടാമത്താള് പ്ലസ് വണ്ണിലേക്ക് മൂന്നാമത്തെ ആൾ എൽ പി ൽ ചെറുത് മോനാണ്.
ഉപ്പാക്ക് രണ്ട് രണ്ട് കാ കാര്
ഏഹ് ഹലോ
ഹലോ കേക്കണിയാ
അത് ഇപ്പം കേക്ണ്ട് ചില സമയത്തൊന്നും കെക്കില്ല.
ണ്ടോന്ന് ചോദിക്കുമ്പോ കേക്കണ് അല്ലാ കേക്കാത്തതിമല്ലേ
ആ അതന്നെ
ഇന്ക്കും അതാ
നിക്ക് എത്ര കുട്ടികളാ
എന്താണ് കൃഷി എന്തേലും ഉണ്ടോ
ഇല്ലല്ല കൃഷിയൊന്നും ഇല്ല അത് എവിടെയാണ് വീട് എവിടെയാണ് കേ
ഹലോ
ഹലോ ഹലോ ഹലോ ആ കേക്കില്ല്യേ
ഇടക്ക് റേഞ്ച് പോകുന്നുണ്ട് ഇതാണ് സം
ഇവിടെ വൈഫൈ ആണ് അതുകൊണ്ട് ത് ഇങ്ങനെ പോയി കളിക്ക
ആ ഇവിടെ തെ ഇവിടെ തന്നെ പക്ഷേ ന്ന് ന്നാലും പറേ മഴ പെയ്യിണ്ടേ അതോണ്ടാ തോന്നുന്നു നി രാത്രി ആയാലും ജിയോ എന്റെ മലപ്പുറം വാളൻഞ്ചേരി
ആ അടുപ്പ ആ ആ കോഴിക്കോട് കോഴിക്കോട് വള്ളിപ്പറമ്പ് റിയും വള്ളിപറമ്പ് മെഡിക്കൽ കോളേജ് അട്ത്ത് കെട്ട്ണോ
ആ ആ കേട്ടിക്കണ്
ആ ഉം ആ വീട്ടില ആരൊക്കെയല്ലേ ഈ കുട്ടികള്
ആഹ് ഏ ഞാനിങ്ങനെ എന്താണ് ഫാ യ വതൊരു പെണ്ണണ്ട അമ്മ കട്ടണ
ഏ
ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലമ്മടെ അമ്മ അപ്പാ രണ്ട്
യ് ശരിയാ എന്താ പഠിക്കിയ ആഹ് കേക്കണ്ട്. ആഹ് ഒന്ന് പഠിക്കിയ. ഹലോ?
ഹലോ?
ആഹ് പഠിക്കാണോന്നോയിക്ക.
ല്ല വർക്ക് ചെയ്യാന്ന് ലാബില്.
അത് ശരി ആ ആ എന്താ കല്യാണം കഴിക്ക തായ ആയിട്ടാണോ വ കക്കണം ദൃഷ്യുണ്ടോ?
ആ ടൈം ആവട്ടെ.
ആ ശരി. നോക്കണ്ടോ?
ആഹ് ചെറുതായിറ്റൊക്കെ.
വീട്ടിലാരൊക്കെയള്ളേ?
ഇപ്പ ഇമ്മ രണ്ടു കാക്കാര്.
ആ ആഹ്
കാക്കാര് വർക്ക് ചെയ്യാണ് ഒരാള് എറണാകുളത്താണ്. ഒരുആക്കാ ഇവിടത്താന്നേണ്ട് അങ്ങനെക്കായിട്ട്. നിങ്ങള മൂത്താള് ഏതാ ഡിഗ്രിക്കെടുത്തെ?
ഓള് ക്കെമസ്തി.
ആ ബി എസ് സി ല്ലെ. ബയോകെമിസ്ട്രി അല്ലേ?
ആഹ് ആഹ്
ആ മെഡിക്കൽ ഫീൽഡ് ന്ന അല്ലെ.
ഉം ഉം ഓക്ക് ഡോക്ടർ ആവണം എന്നക്കാണ്. എന്താ നീറ്റ് എഴുതാനൊക്കെ താല്പര്യം അപ്പ സാമ്പത്തികം ഉണ്ടാവുലച്ചിട്ടെ അവള് മാത്രല്ല ആഹ് അവള് പറഞ്ഞി ഞാൻ എല്ലാവാരും ഡിഗ്രി എടുക്കട്ടെ എന്നിട്ട് എന്തെങ്കിലും ജോലിക്ക് കെറിട്ട് നീറ്റ് എഴുതിക്കോളാം.
ആഹ് കൊറെ ക്യാഷും ഉണ്ട വച്ചിട്ടല്ലെ.
ഒരാളല്ലല്ലോ നാലാളില്ലേ.
ആഹ് അതും ശരിയ ഉപ്പ നാട്ടിലന്നെ.
ആഹ് നാട്ടില് ടാക്സി ഡ്രൈവറ.
ആഹ് മൂന്ന് പെണ്ണൂ രാണോ?
ആ മൂന്ന് പെണ്ണു രാണും.
ചെറുതാണ്ല്ലെ.
ചെറുതാണ് ഉം.
ന എന്തേലും വർക്ക് ചെയ്യണ്ടോ ല്ലല്ലോ. ഓൺലൈന ആയിട്ട് ഇങ്ങനെ ന്തേലുക്കെല്ലേ
അത് അങ്ങനെ ഒരു ഒരു മറ്റേ എന്താ ട്യൂഷന്റെതൊക്കെ സ്റ്റാറ്റസ് വെച്ചിട്ടെ
ആ ആ സ്റ്റാറ്റസ് വക്ക ഇതല്ലാ
വിന്തല്ല മറ്റേ
സ്പീസ് അങ്ങനല്ലല്ലോ
ഉ ആ അ അത് ഹിന്ദി ഒന്നല്ല വേറൊരുത് ഇണ്ട് ഇപ്പൊ പുതിതായിട്ട് തുറന്ന തുടങ്ങണം നവാവിനും അല്ല ആ വേറെന്തൊരു പേര് ആ
അതാണോ മാസ് ഈസി ലേണിംങ്‌ അങ്ങനെന്തോണ്ടാലൊ പിന്നെ കൊറെ ഒന്നും ഉണ്ടന്നല്ല ഇപ്പല്ലേ അതോട ഒന്നും അയില്ല
ഞാൻ ഇതാ പ്പോരാഴ്ച്ച അപ്പൊ പേര് നല്ലോണ്ണം കൊണ്ടാ ഒരായിച്ചായിട്ടുള്ളു കെറിട്ട്
ആരേലും ഡീറ്റൽസൊക്കെ ചോയ്ക്കണ്ടാ പിന്നെ സ്റ്റാറ്റേസ് വെക്കുമ്പോ
അ ന്നിപ്പോ ഒരാള് വിളിച്ചു ചോദിച്ചി
ആ
ഒരു എന്താണ്ന്നൊക്കെ
അവിൽന്ണ്ട് പക്ഷെ ഞാൻ എന്നേതിനൊക്കെ വെച്ചക്കണ് ആരും ചോദിക്കും പറയൊന്നുല്ല അപ്പൊ ഞാന വെക്ക ദി ചടച്ച് വെറുതെങ്ങനെ വെക്കുന്നല്ലാതെ ഒരു കാര്യമാണ്ന്റെ ച്ട്ട്
ആ അതന്നെ ഞാൻ ആദ്യം ഫസ്റ്റില ഉം സ്റ്റാർട്ട് ഞാൻ ദേ മാതിരി തന്നെ ആരു ചോദിക്കില്ല അപ്പ പിന്നെ ഞാ ഇന്റോട്ന്നൊ ഒഴിവായി
ഗ്രൂപ്പിലൊക്കെ നല്ല ഷെയർ ചെയ്താൽ മതി അപ്പ പിന്നെ ആൾക്കാർ ഇങ്ങനെ എൻക്വയർ ചെയ്യും
ഉം ഉം
ഒന്നാമത് നമ്മള് സ്റ്റാറ്റസ് ഇട്ടു വർക്കൊക്കെ ചെയ്യേണ്ടൽ പിന്നെ തീരയും കാര്യല്ല
ആ അതന്നെ പിന്നെ കോണ്ടാക്ട് കോണ്ടാക്ട് ലിസ്റ്റ് കൊറേ ഉണ്ടായ പിന്നെ
ആ അങ്ങനൊരു കാര്യാണ് കോണ്ടാക്ട്ട് കൂ ഇത് വെല്ല്യ മെച്ചം നമുക്കില്ല ഇരുന്നൂറൊക്കെ
ആശരി ആ ആ
എല്ലാരും നോക്കൂല പിന്നെ നമ്മൾ നമ്പർ സേവ് ആക്കിത് ഓരൊന്നും സേവാക്കണം ന്ന് ഇല്ല അങ്ങനൊക്കെല്ലേ എന്നാ ശരിട്ടാ
ആ ശരി ടൈം ആയില്ലേ
ആ ശരി